ഹലോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ആഹ് ആഹ് ഉം ആഹ് നീ ഫോൺ ബല്യ ടാസ്കുകളെല്ലാം കഴിഞ്ഞോ?
എനിക്ക് ആഹ് ടാസ്കുകളെല്ലാം ഓരോന്നും നടന്നോണ്ടിരിക്കുന്നു.
ആഹ് നോക്കാം ആഹ് ആഹ്, റെക്കോർഡും കഴിഞ്ഞോ?
ആഹ് റെക്കോർഡിങ് ടാസ്ക് ഏതാണ്ട് പൂർത്തിയായി.
ആഹ് ഇനി എന്തുവാ ഒള്ളത്.
ഇനി കൊറച്ച് ഒക്കെയൊള്ളൂ.
ആ ആ ആ ഉം ഉം വർക്ക് ചെയ്യുന്നുണ്ടോ വേറെ
ഞാനിപ്പോ വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഹൗസ് വൈഫ് ആയിട്ടിരിക്ക
ആഹാ ആഹാ ആഹാ
ഉം താങ്കൾ എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്
പഞ്ചായത്തിന്റെ ഒരു ആർ പി ആയിട്ട് പോണ്
കേട്ടിലേ
ആഹ് ആ ആനിമൽ ഹസ്ബൻഡറിന്ന് കുറേ ചി ആർപ്പി അതായത് ആഹാ മൃഗങ്ങളുടെ നമ്മുടെ ഓരോ വാർഡുകളില് മൃഗങ്ങൾ ഉം മൃഗങ്ങളെ വളർത്തി ഉപജീവനം നടത്തുന്നവരുണ്ടല്ലാ
ആഹാ
ആഹാ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് കുടുംബശ്രീ വഴി അവരുടെ അവരെ സംരംഭങ്ങളും ഒക്കെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതുപോലെ ഇപ്പം നമുക്ക് പശുവിനെയൊക്കെ പശുവിനെ ആടിനെ കോഴിയൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കി പഞ്ചായത്തീന്ന് സി എഫ് എടുത്ത് അവർക്ക് കൊടുത്ത് അന്നേരം നമ്മുടെ മൃഗസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തി പ്രവർത്തി
ആ ഗവൺമെന്റ് ആയിട്ട് തന്നെ ഗവൺമെന്റ് എംപ്ലോയി ആണോ അപ്പൊ
ഗവൺമെന്റ് അല്ല നമ്മളെ ഈ പഞ്ചായത്തിന്റെ ഇതില് ജില്ലാം മെഷം വിട്ടേക്കുന്നതാണ് പക്ഷെ എന്ന് കരുതി ആനുകൂല്യങ്ങൾ അങ്ങനൊന്നുംല്ല്യ നമ്മള് ചെയ്യുന്ന വർക്കിനനുസരിച്ച് നമുക്കൊരു ചെ ചെറിയൊരു ഓണറേറിയം അത്രയേയുള്ളു അല്ലാതെ ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ നമുക്ക് നമ്മുക്ക്
ആ വേതിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടിപ്പോകുന്നുണ്ടോ
എന്തു അത് വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല കുഞ്ഞ് അമൗണ്ടേ ഉള്ളു അതിന ന്നും കാര്യം നടക്കത്തില്ല
ഞാൻ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുകയാണ് കുഞ്ഞുണ്ട് പിന്നെ എന്താ പറയാ ഹ് ചെറിയ ചെറിയ എന്റെ വീട്ടിലുള്ള ബ്യൂട്ടീഷ്യന്റെ ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ മൈലാഞ്ചി ഇടുന്ന കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ രീതിക്ക് വീട്ടി
ആഹ്
പിന്നെ എൻ്റെ ഒരു മികച്ചതാട്ട് നിക്ക്ന്ന ഇപ്പം കാര്യാ ആപ്പ് തന്നെ കാരണം കൂടുതലും ഞാൻ ഇത് വഴിയാണ് ഇപ്പം ചെയ്യുന്നത് ഈ ഹ് മറ്റ് ഏഹ് ഉപജീവനമാർ ഗം വേറെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ ഇതിനകത്ത് കൂടുതലും. ഏഹ് സ്പെൻ്റയ്യ്യ്യുകയും ഓരോ കാര്യങ്ങള് നമ്മക്കൊരു ഉപകാരം പെടുന്നത് ഇപ്പ ഈ ആപ്പാ കൂടുതല്.
ആഹ് ആഹ് ആഹ് ഞാന് കാര്യാ പ്പ്ട്ത്ത്ട്ട് പ്പോ ഒരു മാസം ആയതേ ഒള്ള്.
ആഹ് ഞാൻ ഒരു വർഷത്തോളം ആയിട്ട് ഇപ്പൊ ഉപയോഗിക്ക്ന്ന് ൻക്ക് ടാസ്ക്ക്കൾ കൊറവ. ഇപ്പ എനിക്ക് അത്യാവശ്യം ടാസ്കള് വരുന്ന്ണ്ട് ഈ ആഹ് പുതിയ പുതിയ ഏഹ് ഒരു സംരംഭം തൊടങ്ങണോന്നൊക്കെയള്ള ഒരു ചിന്താഗതി വന്നത് തന്നെ ഈ ഒര് ആപ്പ്ൻ്റെ ഉപയോഗത്തോട് കൂടിയ എനിക്ക്. ചെയ്യണം എന്നൊരു തോന്നല് ണ്ടായതന്നെ ഈ ഒര് ആപ്പ് കൂടിയ.
നമ്മളും ആ ഞങ്ങളൊരു ഷോപ്പ് നടത്തുന്നുണ്ട്ട്ടോ ഫാൻസി ഷോപ്പ് അന്നേരം അതിന്റെ തൊട്ട അടുത്ത് ഇതുപോലെരു ആഹ് ഷോപ്പ് ഫ്രീ ആയിട്ട് കെടക്കുന്ന് അപ്പോ ഈ നാടൻ സാധനങ്ങളുണ്ടല്ലോ നാടൻ തേങ്ങ ആ എ് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ക്കെ കൊച്ചുങ്ങൾടെ കുറുക്ക് കുറുക്കിൻ്റെ പ്രോഡക്ടുകൾ അങ്ങനൊക്കെ ഉള്ള കൊ റച്ച് സംരംഭങ്ങൾ തുടങ്ങണോന്ന് നമുക്കും ആഗ്രഹോണ്ട്
ആഹ് ആഹ് ഞങ്ങള് ഞങ്ങള് ഇവിടെ ഞങ്ങടെ അടുത്ത് ഏ ഒരു എന്താ തുണിക്കട ഞങ്ങളൊച്ചിരി ഉള്ള് കേ ഉള്ളിലോട്ടാണ് ഞങ്ങടെ വീട് വരുന്നത് അപ്പം ഈ അടുത്തായിട്ട് എ ഒരു ഒരുപാട് കടകളുണ്ട് എന്ന് വെച്ചാ, പലചരക്ക് കടകള് പിന്നെ അങ്ങനെ പച്ചക്കറി കട അങ്ങനെ ഒത്തിരി കടകളുണ്ട് എന്നാ തുണി തുണിക്കടകളായിട്ട് അങ്ങനില്ല അപ്പം എന്റെ മനസ്സി ലും ചെറിയ രീതിക്ക് ഒരാഗ്രഹൊക്കെണ്ട് ഒരിച്ചിരി പൈസൊക്കെ ആയി ഇപ്പോഴത്തേക്കല്ല പിന്നെ കുറച്ചു നാള് കഴിയുമ്പോ ആണെങ്കിലും നമുക്കൊരു പുതിയ സംഭ ഭം തുടങ്ങാം കാരണം എല്ലാ ഒരു വിശേഷം ഓണം ആവട്ടെ ക്രിസ്മസ് ആവ ട്ടെ ഒരു മുസ്ലിങ്ങടെ പെരുന്നാൾ ആവട്ടെ എന്തൊരു ആവശ്യത്തിനാണെങ്കിലും എ എല്ലാവരും തുണിയെടുക്കാൻ അങ്ങ് ടൗണ് വരെ പോകണം ച് നമുക്ക് ഇവിടെ അടുത്തായി ട്ട് അതിന് അത്യാവശ്യത്തിനുള്ള ഒരു ഒരിതില്ല
ഉം ഉം ഉം ഉം
പറ്റി അതിന് വേണ്ടി ഇവിടെ ഒരു അത്യാവശ്യമാണ് ഇവിടെ ഒരു തുണികട ഇതുവരെ ആരും അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പം ഞാ ആഹ് ആഹ് ഒരു പുതിയ സംരംഭം അങ്ങനെ തൊടങ്ങുന്നതിനെ പറ്റി ഞങ്ങളിങ്ങനെ ആലോചി
അഹ് ഹഹഹ നമ്മുക്കൊക്കെ തുണിക്കടകൾ ഇഷ്ടം പോലുണ്ട് അത് കാരണം നമു ക്ക് തുണിക്കടൊന്നും ഓടത്തില്ല പിന്നെ അത്യാവശ്യ ഇതുപോലെ സംരംഭങ്ങള് നമുക്ക് തന്നെ സ്വന്തായിട്ട് മൊളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒണക്കി പൊടിച്ചു കഴിഞ്ഞാ അന്നേരം ആ ഒരു നമ്മള് ത ന്നെ മ് ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ
കാലത്ത് എ് ഒര് എന്താ ഹൈജീനിക് ക്കായിട്ട് എല്ലാം കൊടുക്കുന്നതിൽ ഇപ്പം നല്ല പ്പൊര് കാര്യ ഹൈജീനിക് ആയിട്ടുള്ള സാധനങ്ങള് എ വിൽക്കാന്നുള്ളത് കാരണം ഇപ്പൊ കൂടുതലും പ്പഈ ജങ്ക് ഫുഡ്സ് കാരണമുള്ള ഫുഡ് പോയ് കാര്യങ്ങളൊക്കെ കാരണം ആൾക്കാര് ഹൈജിനി ക്കായിട്ടുള്ള സാധനങ്ങള് നോക്കി നടക്കുകയാണല്ലോ
അന്നേരം ഞമുക്കീ കുഞ്ഞിങ്ങൾക്കൊക്കെള്ള കുറുക്കുകളുണ്ട ല്ലോ അതായത് ഏത്തക്ക അതങ്ങെനെ കൊല വാങ്ങിച്ച് നമുക്ക് തന്നെ എ് ഒണക്കിയെടു അതിനെ പൊടിപ്പിച്ചെടുത്ത് പാക്ക് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ അതിന്റെ പരിപാടി തക്കയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈഫ് സെൻസോ ഒക്കെ വാങ്ങിക്കാൻ നടക്കുവാ വാങ്ങിക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിക്കുവാണ് കുറേ പ്രൊസീജിയേഴസ് ഉണ്ടല്ലോ എല്ലാത്തിനും അതൊക്കെ കഴിഞ്ഞാലല്ലേ എല്ലാം തുടങ്ങാൻ പറ്റത്തുള്ളൂ കുറേ നൂലാമാല കുറേ നൂലാമാലകള് അതിന്റെ ഇടയ്ക്കുണ്ടല്ലോ ഉം നമ്മളിപ്പ ഇപ്പം വിചാരിച്ച കഴിഞ്ഞാ ഇത്ര വർഷം കഴിഞ്ഞാല അതൊന്ന് തുടങ്ങാൻ പറ്റ
ആ അതെ അതെ ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കാര്യം അല്ല ഈ ഒരു കാലഘട്ട ഈ ഒരു കാലഘട്ടത്തി ചെറിയ കാര്യമേ അല്ലല്ലോ അത്പോലാണ് ഈ ഒരു കാലഘട്ടത്തിൽ
ആഹ് ഹ
ആ ഇപ്പോഴത്തെ കാലഘട്ട- ട്ടതിൽ അത് ഒരിച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് കാരണം ഒത്തിരി നൂലാമാലകൾ നമുക്ക് ക്കതിന്റെ പേരില്
ആഹ് ഒരു നടത്ത ആന്നാ ന്ന് അതിന്റെ പേരില് ഒരു ഒരുപാട് ഓഫീസുകളിലൊക്കെ കേറി ഇറങ്ങി ആ- ഓരോരോ ലൈസൻസും അതും ഇതൊക്കെ ഒത്ത് നമ്മള് ചെയ്യുമ്പോ അതിന്റേതായ നേരെ ചെയ്തല്ലേ പറ്റു പറ്റത്തുള്ള എല്ലാ ലൈസൻസും ഇല്ലെങ്കിൽ പിന്നെ അതഭാവിൽ പ്രശ്നം ആവത്തില്ലേ
അതെ അതെ അത് പ്രശ്ന നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു വഴി വെക്കാതെ ന അത് നമുക്ക് സുരക്ഷിതമായിട്ട് അത് ഗവൺമെന് അപ്രൂവലോട് കൂടി ചെയ്യുന്നതാണ്
അത് നല്ലത് അത് കൊറച്ച് താമസ് ചായായാലും ചെയ്യണം ആ
അങ്ങനെ
ചെയ്യണം ഉ പിന്നെ കുഞ്ഞഞ് വെറും പൊടിക്കുഞ്ഞന്നാ
ആ എനിക്ക് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാ ഉള്ളത് ആ പിന്നെ നമുക്ക് പുതിയ സംരംഭത്തെ പറ്റി പറയാനാണെങ്കില് ഏഹ് ഓരോ കാര്യങ്ങൾ ഇപ്പം കൂടുതല എല്ലാവരും എന്താ ആഹ് ജങ്ക് ഫുഡ്സിന്റെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽഏ എന്താ വിൽപ്പന നടക്കുന്നെന്ന് പറഞ്ഞാൽ ഹോട്ടലുകളിലാണ് ഹോട്ടി സംരംഭം തുടങ്ങുന്നവർക്കാണ് കൂടുതൽ വി- ജം കാരണം ആൾക്കാരെല്ലാം ജങ്ക് ഫുഡ്സിന്റെ പിറകിലാണ്
ഫാസ്റ്റ് ഫുഡിന്റെറെ പറയ പോകുന്നാ ആ രോഗ്യം നശിച്ചു പോവണ് ചെയ്യുന്നത് അത ആ
ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു എന്താ ഉ എന്താ പറയ ഒരു ഹൈജീനക് ആയിട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലുള്ള തിരക്കിനക്കാട്ടിം കൂടുതല്
കൂടുത ആ ജങ്ക് ഫുഡ്സിനാണ് കൂടുതൽ വൈകുന്നേരമൊക്കെ ആ - വുമ്പോ എന്തോരം ആൾക്കാര ജക് ഫുഡ്സ് കഴിക്കാൻ വരുന്നത്
അതെ അതെ അതെ ഇപ്പൊ കൂടുതലും ജങ്ക് ഫുഡ്സിന്റെ പുറയിലാണ് ആൾക്കാരെ ഓടുന്നുന്നത് മൊത്തം
പിന്നെ നമുക്ക് കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാം
അതെ ഓ എന്നാ എന്നാ ഒ ആശുപത്രി കട എന്നാ ഈ ജങ്ക് ഫുഡ്സ് കഴി ആശുപത്രിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുടുംബശ്രീ സംരംഭം എവിടെ ഉണ്ടെന്ന് നോക്കി ക്കിയയ്ക്കാരം നടക്കുന്നത് ഹൈജായിയിട്ടുള്ളഹാരം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ബോധമുണ്ട് ഉത്ബോധമുണ്ട് ഒരു ഹൈജീനിക്- ട്ടുള്ളൊരു ഫുഡ് കഴിക്കണം എന്നുള്ള രു ആ അങ്ങനെ
അതുപോലെ നമ്മള് പുറത്തൊക്കെ പോകുമ്പോഴും കൂടുതൽ ആൾക്കാരെ ഈ വീട്ടിലെ ഊണ് കാണുമ്പം ആൾക്കാര് ഒരുപാട് അത് ചൂസ് ചെയ്യുന്നുണ്ട് വീട്ടിലെ ഊണ എന്നുള്ളവ അന്നേരം അത്ര അത്രയും കൂടുതലും സ്ത്രീകളൊ ക്കെ ആവുമ്പോഴത്തേന് കുറച്ചും കൂടെ വൃത്തിയായിട്ടും ഒക്കെ ചെയ്യുകയും ചെയ്യുവല്ലോ ആഹ് അന്നര അന്നര ഈ സ്ത്രീകള് നടത്തുന്നാവുമ്പഴ്തേനു കുറച്ചും കൂടെ ആൾക്കാര് കയറുകയും ചെയ്യും
ആ എനിക്ക് തോന്നുന്ന വീട്ടിലെ ഊണിനോ കൂടുതൽ ആകർഷിക്കുന്നത് ഈ പണിക്ക് പോകുന്ന പാവപ്പെട്ട ആൾക്കാര് കൂടുതലും വീട്ടിൽ പോണ് കാരണം അവർക്ക് ഉച്ചക്ക് ചിലപ്പ ഫുഡ് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വർക്ക് അവരുടേതായ എന്താ സാമ്പത്തിക നിലയ്ക്കും ആരോഗ്യത്തിനും ത് വീട്ടിലെ ഊണ് പോലത്തെ ചെറിയ സംഭവങ്ങള
ഇതാകുമ്പോ റേറ്റും റേറ്റും കുറവാണല്ലോ അത്യാവശ്യം ഒരു എൺപത് രൂപ നൂറ്റ് രൂപ ആയിരിക്കും അത് കൊടുക്കുമ്പോഴത്തേും നല്ല രീതി കഴിക്കാവുന്ന ഊണ് കിട്ടുന്നുണ്ട് അതിപസം വല്യ വല്യ ഹോ ട്ടല്കൾ കേറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് റേറ്റ് കൂടുകയും ചെയ്യും അപ്പോ ഇതുപോലെക്കെ സംരംഭങ്ങളൊക്കെ തൊടങ്ങി സ്ത്രീകൾ കുറച്ചും കൂടെ സ്വയം പര്യാപ്തരായ കുറച്ചും കൂടെ നല്ലതാണ്
ആഹ് അതെ ഈ കാലത്ത് ഈ കാലഘട്ടത്തെ സ്ത്രീകളാണ് ഞാൻ നോക്കിട്ട് കൂടുതലും സംരംഭങ്ങളിലേക്ക് ലേക്ക് ചാടുന്നത് കാരണം
സംഭരമ്പകരുണ്ട് ഇപ്പോ ഒരു പാട്പ്പ
സ് കാരണം സ്ത്രീകള് പണ്ടത്തെ കാലത്ത് നിന്ന് എല്ലാവർക്കും മാറ്റം വന്നാെത്തിരി ഈ പുതിയ ജീവിതം ആരംഭിക്കണം ഇപ്പഴ്ത്തെ കാല ജീവിക്കെണെമെങ്കി സ്ത്രീകൾക്കാെരു നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി അ അത്യാവശ്യമാന്നുള്ള രി
ആഹ് ആഹ്
അത്കൊണ്ട് എല്ലാവരും പുതിയ പുതിയ സംരംഭങ്ങളില് ഏർപ്പെടാൻ തൊടങ്ങിയിരിക്കുന്നു
ഇപ്പം പിന്നെ ഈ കുടുംബശ്രീം കുടുംബശ്രീ സംവിധാനം വന്നേയ്ന് ശേഷം ഈ ജില്ലാ മിഷനും കേന്ദ്ര ആഹ് കേരെള സർക്കാരിന്റെ എല്ലാം പിന്തുണയോടു കൂടി ഒരുപാട് ഉം ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ ഒരുപാട് നല്ല രീതിയില് സംരംഭം താെടങ്ങാനുള്ളെ എല്ലാ ഫെസിലിറ്റികളും ചെയ്ത് കൊട്ക്കുന്നുണ്ട് പണ്ടത്തെ രീതിയല്ല ഇപ്പം സ്ത്രീകെളെല്ലാം ഓരോ സംരംഭങ്ങള് നടത്തിക്കൊണ്ടിരിക്കുവാ ഇപ്പം കൃഷിയായാലും ഞങ്ങടെ വാർഡിതന്നെ കൃഷിക്ക് തന്നെ എത്രെ ഗ്രൂപ്പുകളുണ്ടെന്നറിയാവോ അത്പോലെ ഈ ഏയ്സിന്റെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൊറേ ഗ്രൂപ്പുകള് അത്പോലെ സ്വന്തമായിട്ട് ഇത്പോലെ കറി പൗഡറ്കള് അങ്ങെനെണ്ടാക്കുന്ന കാെറേ ഗ്രൂപ്പ്കള് അ ത്പോലെ ഈ ഉം നമ്മടെ ചിപ്സ് അങ്ങനൊക്കെ ഒണ്ടാക്കുന്നെ പലഹാരങ്ങളുണ്ടാ ക്കി കൊട്ക്ക്ന്ന ഗ്രൂപ്പുകള് അങ്ങെനെ ഒരുപാട് ഗ്രൂപ്പുകൾലിപ്പം സ്ത്രീകള് നല്ല
റിയപ്പം ങ്ങെടെ വീടിന്റെ അട്ത്ത്ള്ളൊര് അ അട്ത്തുള്ള കാെറച്ച് ചേച്ചിമാര് കൂടി ഇവിടെ ഞങ്ങെടാെര് ജെഗ്ഷൻല് ചിപ്സ് ഹോംലി ആയ്ട്ട് അവര് തന്നെ ഹൈജീനിക്കായിട്ട് വളെരെ ഹൈജീനിക്കായിട്ട് ചെയ്യ്ന്ന എന്താ ചിപ്സ് പിന്നെ എന്താ ചീനി ഉപ്പേരി അങ്ങെനെ ഒത്തിരി കാര്യങ്ങള് സ്വന്തമായിട്ട് ചെയ്യ്ന്ന ഒരു റിയാൻ കണ്ട അപ്പൊ ഞാൻ ആലോയ്ച് ഓ അവർക്ക് ജീവിക്കണം പ്രായമു പ്രായ അവർ ക്കാ ഒര് ഉൾബോധം ഉണ്ടായി ഇനി ഒരു പുതിയ സംരംഭം തുടങ്ങിയാ മാ ത്രമേ അവർക്കാെരു നില നിൽപ്പ്ണ്ട് ആ ഒര് ചിന്താഗതി താെടങ്ങിയത് കൊണ്ട് അവര് അതിലേക്കേർപ്പെട്ട് ചെയ്യാൻ തൊടങ്ങി
ഇപ്പം എല്ലാരും അങ്ങെനെ തന്നെ ചെയ്യുവാണ് സംരംഭത്തിലോട്ട് കടക്കുവാണ് ഏഹ് ഒന്ന് ഒന്നല്ലെങ്കി വേറൊറ് രീതീല് പലരും പല രീതിയിലെ സംരംഭം ആവുമ്പഴല്ലേ പിടിച്ച് നിക്കാൻ പ റ്റത്തൊള്ളൂ എല്ലാരും ഒ ന്ന് തന്നെ ചെയ്ത് കയ്ഞ്ഞാ മ്മക്ക് പഞ്ചായത്തിന്റെ ഒര് ഏഹ് ഇത് വയ്ക്കും ചന്ത വയ് ക്കും ഓണത്തിന് ഓഹ് അപ്പൊ അവിടെ വെര്ന്ന ആൾക്കാര് കാണണം പക്ഷെ ആ എന്തുമാത്രം സെയ്‌ലാ അവിടെ നടക്ക്ന്നേന്ന്റിയോ കാരണം അത്രെയും നല്ല സാധനങ്ങളാണ് ഈ കുടുംബശ്രീ വഴി ഉണ്ടാക്ക്ന്ന സ്ത്രീകളുണ്ടാക്ക്ന്നത് അപ്പോഴ്ത്തേന് ആള്കള് വന്ന് അത് വാങ്ങിക്കെയും എക്കെ ചെയ്യും അവിടെ ഭയെങ്കെര സെയ്ലാണ് നടക്ക്ന്നത് എല്ലാം സ്ത്രീ എല്ലാം സ്ത്രീകള് ചെയ്യ്ന്നെ ഏഹ് സംഭവങ്ങളാണ്
തെ അതെ അതെ
തുണി തുണി ഇയാള് പറയുന്ന കണെക്ക് തുണിക്കച്ചോടം വരെ ഉണ്ട് തുണികളും അവര് ടെക്സ്റ്റൈൽസിട്ടേക്കും എന്നാലും ഇങ്ങെനെ ച ഈ ചന്തയാവുമ്പഴ്ത്തേന് കൊറേ ഡ്രസ്സ്കള് അവിടെ കൊണ്ട്‌വന്ന്‌വയ്ക്കും അപ്പഴ്ത്തേന് അവിടെ വന്ന് എല്ലാരും വാങ്ങിക്കേയും ചെയ്യും കണ്ട് ഇഷ്ടപ്പെട്മ്പ എല്ലാരും വാങ്ങിക്കേയും ചെയ്യും
ഓഹോ ശെരി ശെരി ശെരി